ഹലോ
ആ കേക്കണണ്ടോ
ആ കേക്കാ ഞാനേ പെട്ടെന്ന് തന്നെ വിളിച്ചത് നമ്മുടെ അറ്റ്ലാറ്റിസിന്റെ കഥ അറിയാനായിട്ടാണ് അറ്റ്ലാറ്റിസ് എന്താ സംഭവം
അറ്റ്ലാന്റിസ് എന്നതേ ഒരു എന്താ പറയാ പഴേ കഥയാണ് ടോ അത് ആദ്യേം ഞാൻ പറയണതിന് മുമ്പ് പർഞ്ഞത് വളരെ വികസി ച്ചാ സമ്പന്നമായ ഒരു ദ്വീപ് രാജ്യമായിരുന്നു എന്നാണ് പറയണത് ഈ അറ്റ്ലാന്റിസ്. ന്ന് പറയണ സ്ഥലേ
അതെ അപ്പൊ പിന്നെതെവിടെ പോയി
ആഹ് അതി ഇപ്പോഴും ഒരു രഹസ്യാണ് ട്ടോ പിന്നെ വലിയ പ്രകൃതി ദുരന്തത്തിലൊക്കെ നാണ് കടലിനടിയിലേക്ക് ഈ എന്താ മുങ്ങിപ്പോയന്നൊക്കെണ് കേക്കണേ കഥയിലുള്ളത്
ഹേ ഒരു മുഴുവൻ സിറ്റി ഒരു കടലിന്റെ അടിയിലൊക്കെ മുങ്ങിപ്പോയിന്നോ
ഉം അതെ അതോണ്ടെനേണ് ഇന്ന് വരെ ആളുകൾ അത് അന്വേഷിച്ചോണ്ടിരിക്കണത് അതെവിടേന്ന്
അല്ലാ അപ്പൊ നമ്മള് നേരത്തെ ബെർമൂടാട്രെയാങ്കിളിനെ പറ്റി പറഞ്ഞാണ് ഇവിടം വരെ എത്തിയത് അപ്പൊ ബെർ മൂ ആട്രെയാങ്കിളും അതും തമ്മിലുള്ള ബന്തെന്നും എന്നിക്ക് മനസ്സിലായില്ല
അത് ചിലര് പറയുന്നതെ ഈ അ
ഈ അറ്റ്ലാന്റിസിന്റെ പുരാതന സാങ്കേതിക വിദ്യയില്ലേ ഇന്ന് കടലിനടിയിൽ ശ്രദ്ധിക്കി
പ്രവർത്തിക്കുന്നുണ്ടല്ലോ അതോണ്ട് അതായിട്ട് എന്തേങ്കിലും ബെന്ധം ഇണ്ടാവായിരിക്കും
അപ്പൊ അതായത് ആ ശക്തിയാണ് ഈ വിമാനങ്ങളേം കപ്പലുകളെയൊക്കെ ഇങ്ങനെ മറിച്ചളയണേന്ന് അല്ലെ
ആഹ് അതന്നേണ് ആ തിയറി പക്ഷെ അത് നമുക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റി
വിശ്വസിക്കാൻ പറ്റിയൊരു തെളിവില്ല അതിനുപറ്റിയത് ഓഫ് ആളുകളുടെ ഇമാജിനേഷനെ ഒരു ലിമിറ്റില്ലാണ്ടെ വരാണല്ലോ ന്നാ ഞാൻ ഓർക്കണന്നത്
ഹ ഹാ ഹാ അത് ശരിയാണ് ട്ടോ പക്ഷെ ഈ കഥ കേക്കാനെന്താണ് രസം അല്ലേ
അതെ ഞാൻ ചെറുപ്പത്തിൽ ഈ മുങ്ങിയ നഗരങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്തോ കാർട്ടൂ കണ്ടിട്ടുണ്ട് പക്ഷെ ആദ്യയിട്ടാണ് ഇങ്ങനെരു സംഭവം ഇണ്ടെന്ന് ഞാൻ അറിയണത് എന്തായാലും
ഉം പിന്നെ അതുപോലെയുള്ള ഈ കഥകൾക്കെ ഈ അറ്റ്ലാന്റിസ് വലിയൊരു പ്രചോദനമാണ് ആ ഒരു സ്ഥലത്ത് ഇതിനെ പറ്റി എന്തോരം കഥകള് സിനിമകള് കാർട്ടൂണുകള് നിരവധി സാധനങ്ങുണ്ടല്ലോ പ്രചോദനായി ഇറങ്ങിയെക്കണത്
നിരവധി സാധനങ്ങളുണ്ടല്ലോ ഉം ശരിക്കും പറഞ്ഞാ അങ്ങനെരു സിറ്റി ഇണ്ടാർന്നെങ്കി അതൊ ഭയങ്കരവണ്ട ഇത് അവിട്ന്നെ ട്ടോ
ഞാൻ കൂടി അതാണ് ചിന്തിക്കാറ് പക്ഷേ ല്ലെ ഈ ചരിത്രകാരന്മാരും ഈ സയ്‌ന്റിസ്റ്റുകളൊക്കെ ഇന്ന് അതിന്റെ യഥാർത്ഥ തെളിവ് ഇതുവരെ ഇ കണ്ടത്തീയിട്ടില്ല
അപ്പൊ അതിന്റെറ അർഥം അതിപ്പോഴും ഒരു മിസ്റ്ററി ആയിട്ട് തന്നെ തുടരാണെന്ന് അല്ലേ
ഉം അതന്നെ
ഉം അല്ല വേറെ എന്തൊക്കെ തിയറികൾ ഉണ്ട് കേക്കട്ടെ
ഇനി നമുക്ക് കൊറച്ച് സയൻസിലോട്ട് പോയാലോ എങ്ങനെണ്ടാവും
ഓഹോ അപ്പൊ ക്ലാസ്സ് തുടങ്ങാനുള്ള പരിപാടി ആണല്ലേ
എല്ലടി നിനക്ക് ബോറടിക്കൂല്ല കാര്യയിട്ട് പറഞ്ഞതാ
ല്ല കാര്യയ്ട്ട് പറഞ്ഞതാ ആന്നാ പിന്നെ പറ ബോറടിക്കൂല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ സമയോണ്ട് നടക്കട്ടെ നടക്കട്ടെ.
ഉം അപ്പ ഈ ചിലര് പറയണതെ അവിടെള്ള കാന്തിക വ്യതിയാനങ്ങളിലെ ഈ എന്താ പറയാ മാഗ്നറ്റിക് അനോമലൈസ് അപ്പൊ അത് കാരണം ഈ കോംബസുകളൊക്കെ ചിലപ്പോ അത് തെറ്റായിട്ടൊക്കെ പ്രവർത്തിക്കുന്നത്. ഈ ബെർമുഡ ട്രയാങ്കിളിനെ പറ്റിയാട്ടോ ഞാൻ പറണേ
പൈലേറ്റിന് വഴി തെറ്റി പോവുന്നാണോ ഉദ്ദേശിക്കണത്
ആഹ് ചില സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പോ അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ശേ എല്ലാ അപകടങ്ങൾക്കും. ഇതന്നെ കാരണം അവണോനില്ലല്ലോ പിന്നെ അതിന് വേറെ തെളിവുകളുല്ല.
ഉം അതൊക്കെ കേൾക്കുമ്പോ കുറച്ച് വിശ്വസിക്കാൻ പറ്റണപോലൊക്കെ തോന്നണുണ്ട്.
ഉം പക്ഷെ അതുകൊണ്ടാണ് ചിലര് എന്താ പറയാ ഈ ശാസ് ത്രീയമായ വിശദീകരണങ്ങളൊക്കെ കൂടുതലും അംഗീകരിക്കണത്
ത്രിയരണങ്ങളൊക്കെ കൂടുതലുംഅംഗീകരിക്കണത് പക്ഷെ ഒരു സത്യം പറയട്ടെ
എന്താടി പറ
എനിക്ക് ഇനി ആഹ് രഹസ്യ കഥകള് കേക്കാനാട്ടോ കുറച്ചുടി ഇഷ്ടം.
അതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ട്ടാ ഇനി അടുത്തതായിട്ടേ ചിലര് പറയുന്ന ടൈം ട്രാവൽ തിയറി കേട്ടാല് നിന്റെ കണ്ണങ്ങള് തള്ളിപ്പോകും
എന്ത് ബർമൂഡാട്രയാങ്കളിലെ ടൈം ട്രാവലോ ഇതൊക്കെ തമ്മിൽ എന്താ ബന്ധം?
ആഹ് അതൊക്കെയുണ്ട് അതാണ് അടുത്ത കഥ
ആഹ് ഇനി ഈ ടൈം ട്രാവൽ കഥകളൊന്ന് കേക്കണം എന്നണ്ട് ഇതുവരെ കേട്ടതിൽ ഏറ്റവും ഇൻറ്രസ്റ്റിംങ് ഇതാണെന്ന് തോന്നുന്നു കേട്ടിട്ട്.
ശരിയാ പക്ഷേല്ലേ ആദ്യം തന്നെ പറയട്ടെ ഇതൊരു തിയറിയാണ് ട്ടാ തെളിയിച്ചിട്ടില്ലാരും അപ്പൊ അത് കാര്യായിട്ട് എടുക്കരുത് എടുക്കരുത്.
ഒരു കാര്യം അപ്പൊ അത് കാര്യായിട്ട് എടുക്കരുത് അതൊന്നും സീനില്ല നമ്മളല്ലേ സംസാരിക്കുന്നത് പറഞ്ഞോന്ന് ഞാൻ കേട്ടോള്ള
അപ്പൊ ചിലര് വിശ്വസി ക്കുന്നതേ ഈ ബെർമുഡ ട്രയാങ്കളില് ചില സമയങ്ങളിൽ ടൈം വാർപ്പ് അങ്ങനത്തെൊരു പ്രതിഭാസം ഉണ്ടെന്നാ പറയണേ
ടൈം വാർപ്പാ ഞാനീ മറ്റേ സാമ്പാറും ഇതൊക്കെ ഉണ്ടാക്കണ വലിയ വാർപ്പ് പ്പ് കണ്ടിട്ടുണ്ട് കാറ്ററിംഗുകാര് ഇതെന്ത് വാർപ്പ്?
അതിന്റെടേലൊരു തമാശയോ
ചെള്ളി നമ്മുടെ മീനാണല്ലോ
ആഹ് അതെ അതെ ഞാൻ പറഞ്ഞു തന്ന ടൈം വാർപ്പെന്ന് പറയണതെ അവിടെ കടക്കുന്ന ആളുകളില്ലേ അപ്പൊ സമയം സാധാരണ പോലെ പോകില്ലെന്നാണ് അവരുടെ വിശ്വാസം. ഇപ്പോ ഒരു സമയം ഉണ്ടാവുല്ല നമ്മടെ വാച്ചിലാ ടൈമിലാക്കെ പക്ഷെ ആ ടൈം എന്താണ് അതേപോലെ നീങ്ങില്ല അവിടെ എത്തുമ്പോൾ വേറെയാകും.
അയ്യോ പ്പൊ സിനിമയിലൊക്കെ കാണിക്ക്ണ പോലെയോ
ത്തത് ന്നാ പിന്നെ ചില കഥകളിലൊക്കെ പറയണതെ കുറച്ച് മിനിറ്റ് മാത്രം കഴിഞ്ഞന്ന് തോന്നിയെങ്കിലും പക്ഷെ പുറത്തുള്ള ലോകത്തെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ടാകുന്നൊക്കെ പറയ്ണ്ട് മറ്റേ പുതിയ സിനിമയില്ലേ? ഇംഗ്ലീഷ് സിനിമ ടൈംട്രാ അയ്യോ ടൈം ട്രാവലിന്റെ ഈ ഇടക്ക് ഇന്റ്റസ്റ്റല്ലാർ അതില് ഇത് മനസ്സിലാക്കാൻ പറ്റും.
അപ്പൊ അതൊക്കെ ശെരിക്കും സംഭവിക്കുവോ?
പിന്നെ ഇത് വരെ അതിന് വിശ്വസ്നീയമായ തെളിവൊന്നുല്ല. ന്നാലും ഒരു കഥ.
കഥയ്ക്കെ ഇങ്ങനെവര്ന്നെന്നാ ഞാ ഓർക്ക്ണത്.
അത് ഈ ചെല പൈലറ്റുമാരൊക്കെ ഈ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അനുഭവങ്ങളൊക്കെയിരിക്കല്ലൊ ഇതിനുള്ള കാരണം. പിന്നാ ചെലരൊക്കെ പറയ്ണതെ. പെട്ടെന്ന് ചുറ്റും വെള്ള നിറത്തിലുള്ള മൂടൽമന്ന പോലെയായ്ട്ടെ ഈ ഉപകരണങ്ങളൊക്കെ ചെല നിമിഷങ്ങൾക്ക് എന്താ വി ജി ത്രായിട്ടൊക്ക പ്രവർത്തിക്കുന്ന്. ക്കാണ് പറയണത്. ഉള്ളതാണോന്നറിയില്ല. അതെ അതെ പക്ഷെ കാലാവസ്ഥ അല്ലേല് എന്തെലും ഉപകരണങ്ങളുടെ തക തകരാറൊക്കെയിരിക്കുള്ളൂ. ഇപ്പ പല വിദഗ്ധരും പറയണത്. ഈ ഒരു പ്രശ്നത്തിന് കാരണം
ഞാനെ സോഷ്യൽ മീഡിയേല് ഒരു വീഡിയൊ കണ്ടിട്ട്ണ്ട്. ഒരു വിമാനം വർഷങ്ങൾ കണ്ട് തിരിച്ചു വന്നന്ന്. ഇൻക്കോണ് നമ്മളന്ന് ഇവിടെര്ന്ന് ടിവി കണ്ടപ്പഴാണ് അത് കണ്ടെന്നോന്ന് ണ്. ചി ചോർക്ക്ണണ്ടോന്ന് അറിയില്ല
ആഹ് അങ്ങനെള്ളക്കാ ആഹ് അതെ കഥകളൊക്കെ വൈറലാകാറ്ണ്ടല്ലോ നമ്മളൊരുമിച്ചാ കണ്ടേന്ന് തോന്നുണു പക്ഷേല്ലേ അതില് അവില് പലത് ന്താ പരിശോധിച്ചാൽ ചെലപ്പൊ സത്യം അല്ലായിരിക്കൂട്ടാ. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ചെലത് കണ്ടെത്തിയിട്ടുണ്ട്.
ഒരു പാട്ണ്ട്
ഉം. അത്ണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് ബെർമുട ട്രയാങ്കിൾ ൻ്റെ പേരിൽ ഒരുപാട് എന്താണ് കൊറെ പേര് കെട്ടുകഥകളൊക്കെ എറക്കിയിട്ട്ണ്ട്. എന്താ അവർക്കും വ്യൂസും, ലൈക്കും ഇതൊക്കെ കിട്ടൂലൊ. അവർക്ക് കാശിട്ട്ണ പരിപാടിയല്ലേ? എന്തു വേണേ പറഞ്ഞ്ടാലോ
പഷെ ഒരു സത്യം പറയട്ടെ
ഉം. നന്താണ് കൊറേ സത്യങ്ങളായല്ലോ?
അതെ. ഞാനവടൊരു വിമാനത്തിലാണ് ഇരി ഞാനാ വിമാനത്തിലിരുന്നെന്ന് വിചാരിക്ക്യ. പെട്ടെന്ന് ഈ. ചേച്ചി പറഞ്ഞോൽത്തെ വെള്ള കളർള്ള മൂടൽ മഞ്ഞൊക്ക വന്നാ
മ്
ഞാ അവടെത്തന്നെ ബോധംകെട്ട് വീഴും.
ഹ് ഹ്. നീ ബോധം കെട് റ്റാലിൻ പൈലറ്റിനേക്കാൾ കൂടുതല് പ്രശ്നായിരിക്കൂട്ടാ, അതറിയാലൊ?
അതെല്ലാനൈട്ട് വാർത്തവരും. ഒരു യാത്രക്കാഴി അല്ല ശെ യാക്കാഴിന്ന് ഒരു യാത്രക്കാരി പേടിച്ച് ആദ്യംതന്നെ ബോധം പോയി.
അയ്യോ. നിന്നെയുങ്ങൊണ്ട് ദൈവമേ കോമഡി.
പക്ഷെ സീരിയസായിട്ട് ചോദിക്കട്ടെ. ഇന്ന് ആളുകൾക്ക് ആ ബാത്തൂടി യാത്രയ്യാറ്ണ്ടാ?
ചെയ്യ്ണവര്ണ്ട്. പിന്നെ ദിവസം എന്താ നിരവധി വിമാനങ്ങളും കപ്പലുകളൊക്കെ ആഹ് സ അപ്രദേശത്തിലൂടെ അല്ലെ അതിന്റെ സൈഡികൂടക്കാ അല്ലെലും അതിന്റെ ഉള്ളികൂടൊക്ക സുരക്ഷിതായിട്ട് കടന്ന് പോകുന്നതും ഉണ്ട്
അതായത് പ്പൊ എല്ലാ യാത്രയും അപകടം അല്ലെന്ന്
മ. ആഹ് അല്ല. പക്ഷെ അതോണ്ടെന്നെ പല ശാസ്ത്രജ്ഞരും പറയുന്നതേ ഈ ബെർമുട ട്രയാങ്കൾനെ കുറിച്ച് ക്കുള്ള പ്രശസ്തി ശരിക്കിനും സംഭവങ്ങളെക്കാൾ കൂടുതലാണെന്നാണ് പറയുന്നത വര്
കൂടുതലാണെന്നൊ? ആണ്.
ആഹ്.
എന്നാലയിന്റെ പേരൊരു കേക്കുമ്പ തെന്നൊരു മിസ്റ്ററി ഫീല് തോന്നണില്ലേ?
മ്. അതാണതിന്റെ പ്രത്യേകത. നല്ലെരു രസവല്ലേ. ബെർമുട ട്രയാങ്കൾ.
ആഹ്. ശരി. ഇന്ന് നമുക്കേ യഥാർത്ഥത്തിൽ കാണാതായ കപ്പല്കൾടെ കഥ പറയാം. അതെന്താന്നൊന്ന് കേക്കട്ടെ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞല്ലേ
അത് പറയാം ചില ഈ കപ്പലുകളുടെ കഥ കേട്ടാൽ തന്നെ ഇതെങ്ങനെ സംഭവിച്ച വരെ നീ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ട്ടാ
ഓക്കെ ഓക്കേ എന്നാ പിന്നെ കപ്പലുകളുടെ കഥ പോരട്ടെ
അപ്പൊ ഈ ബെർമുട ട്രയാങ്കിളിനെ കുറിച്ച് പറയുമ്പേ ആളുകൾ ആദ്യം ഓർക്ക്ണ കാര്യങ്ങളിൽ ഒന്നാണ് ഗോസ്റ്റ് ഷിപ്സ്ന്ന് പറയണ സാധനം
ഗോസ്റ്റ് ഷിപ്പാ
അതന്ന് പറയണത് ഗോസ്റ്റ്ന്ന് പറയുമ്പോ തന്നെ ആലോചിക്കാല അതില ആരും ഇല്ല ആളുകൾ ഇല്ലാത്ത കടലിൽ എന്താണ് ഒഴുകി നടക്കുന്ന കപ്പലുകളെ അങ്ങനെ വിളിക്കാറുണ്ട് അതാണ് ഗോസ്റ്റ്ഷിപ്പ
അയ്യോ ഇതൊക്കെയ ആ സിനിമൽ മാത്രം ഉണ്ടാവന്നട്ടോ വിചാരിച്ചത്
ഉം സിനിമകളിലും ഉണ്ട് പക്ഷേ യഥാർത്ഥ ജീവിതത്തിലും ചിലപ്പോൾ എന്താണ് ഈ ആളില്ലാത്ത നിലയിലൊക്കെ കപ്പല് പ്പല്കള് ചെലപ്പോ കണ്ടെത്തിയ സംഭവങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്
അതിലെ ആളുകളൊക്കെ എവിടെ പോയി
അതാണ് പല കേസുകളിലും ഇപ്പൊ വ്യക്തമായ ഉത്തരവില്ലാത്തൊക്കെ ചോദ്യം നീ ചോദിച്ചത് കൃത്യമാണ്
ഇമ് അപ്പ എല്ലാവരും അപ്പ അപ്രത്യക്ഷമായിപ്പോവേണോ ചെയ്തത്
ഉ ചില സംഭവങ്ങളിലൊക്കെ ആളുകൾ ഇങ്ങനെ ലൈഫ് ബോട്ടിലൊക്കെ അക്ഷരാ കേക്കില്ലെ
ആഹ് ഓക്കെ ഓക്കെ
ആ അപ്പൊ ഈ ലൈഫ് ബോട്ടിലൊക്കെ അവര് രക്ഷപ്പെടാൻ ശ്രമിച്ചു ശ്രമിക്കണ്ട് ഈ അന്വേഷണങ്ങളിൽ പറയണത് പിന്നെ ചെലതിലൊക്കെ മോശം കാലാവസ്ഥ കാരണം ഒക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ടെന്നും പറയണുന്നുണ്ട്
ഓ പക്ഷെ എന്നല്ലും നോർത്ത് നോക്കി ഒരു കപ്പല ഇങ്ങ ആളില്ലാണ്ട് ഒഴുകി നടക്ക്ണത് ചിന്തിച്ചിട്ടന്നെ എനിക്ക് പേടിയാകണ്
പിന്നെ ഈ രാത്രിയിലൊക്കെ കടലിന്റെ നടുക്കില് ഈ അങ്ങനെ ഒരു കപ്പലൊക്കെ പെ പെട്ടന്നണ്ട ആരായാലും ഒന്നു ഞെട്ടിപ്പോകൂലേ ഞൻ വരെയും ബോധം കേട്ട് വീഴും നിന്നെ പോലെ
ഞാനാണെങ്കി കപ്പല് കണ്ട അപ്പത്തന്നെ അയ്യോ അമ്മേ അയ്യോ അയ്യോ
പിന്നെ വെള്ളത്തിലോട്ട് എങ്ങാട് ഓടാനാ
ആഹ് അത് ശരിയാൺട്ടാ ഞാൻ പേടിച്ച എന്തായലും പറഞ്ഞതാണ്
ഉം പിന്നെ ചില കവിതകളിൽ പറയണതെ ഈ കപ്പലു കളിളെ ഭക്ഷണം മേശപ്പുറത്ത് തന്നെ ഉണ്ടായിരിക്കും അപ്പൊ ആളുകൾ മാത്രം ഇല്ലായിരുന്നു എന്നൊക്കെയാണ് ഒന്ന് ആലോചിച്ചോക്കി ഭക്ഷണം മാത്രേ ഉള്ളൂ
സിനിമയാണ് ഓർമ വന്നേ മറ്റേ ആടുപുലിയാട്ടംന്ന് പറഞ്ഞൊ ഒരു സിനിമയില്ലേ അതിന്റെ അകത്ത് ഇങ്ങനെ ആ കൊട്ടാരത്തിൽ നിറയ ഫുഡൊക്കെ വെച്ചിട്ട് എനിക്ക് അതാ ഓർമ്മ വന്നത്
ആ ഹാ ഹാ അവന്മാര് രണ്ട് വന്നത് ആഹ് അതെ
ഇമ്
പക്ഷെ ഈ ഇന്റർനെറ്റിലേക്കില്ലേ പ്രചരിക്കുന്ന എല്ലാ കഥകളും ബർമുട ട്രയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട യഥാർത്ഥ സംഭവങ്ങളൊന്നും അല്ല കേട്ടാ. ചില കഥകളൊക്കെ വേറെ സ്ഥലങ്ങളിലുണ്ടായ സംഭവങ്ങളൊക്കെ ചേർത്ത്. ചിലപ്പോ ഒന്ന് മിക്സ് ചെയ്ത് പറയുന്നതായിരിക്കും ആൾക്കാര്.
ആഹ് അത് ശരിയാണ് ആള്കൾക്കിച്ചിരി മസാല ഇറക്കാൻ കിട്ടണ അവസരൊന്നും അവര് വേണ്ടാന്ന് വക്കൂലല്ലോ
ആ അതെ പിന്നെ ഒരു ചെറിയ സംഭവം തന്നെ വേണമെങ്കിൽ വലിയ മിസ്ട്രിയ ഒക്കെ ആക്കി മാറ്റും നമ്മുടെ ആളുകളല്ലേ
എനിക്ക് തോന്നുന്നതേ ബെർമൂഡട്രയാൻക്ലിന്റെ പകുതി പ്രശസ്തി ഇൻ്റർനെറ്റ് സിനിമക്ക് തന്നെ ഇരിക്കുകയുള്ളൂ
ഉം അത് ശരിയാണ്‌ട്ടോ അതില് വലിയ സത്യം ഉണ്ട് ട്ടോ
പക്ഷേ ഒരു കാര്യം
ഇന്താടി
ഒരിക്കല് എനിക്ക് കടലിന്റെ നടുവില് രാത്രി ചെലവഴിക്കേണ്ടി വന്നാ ഞാൻ ഉറങ്ങൂല
ഞാനും ചുറ്റും വെള്ളം മാത്രമായിരിക്കും ല്ല പിന്നെ ആകാശം വെള്ളം അയ്യോ അതൊരു വേറിട്ട അനുഭവം തന്നെയാനിക്കട്ടെ എന്റെ പൊന്നെ.
അമ്മേ അയിന്റെ കൂടെ ഒരാളില്ലാത്ത കപ്പലും ദൂരത്ത് നിക്ക്ണ്.
മതി മതി ഇനി രാത്രി ഞാൻ ഒറങ്ങാൻ പറ്റില്ല അയ്യയ്യോ.
എങ്കിപ്പിന്നെ നമുക്ക് കഥ ഇവിടച്ച് സ്റ്റോപ്പ് ചെയാം എനിക്ക്പ്പ തന്നെ നൈസായിട്ട് പടിയാവ്ണ്ട്.
അതെ എനിക്കും അതെ അതായിരിക്കും നല്ലത് നിർത്താർന്ന്. ഒറക്കം വര്ണില്ല ഓക്കെന്നാ പ്രാർത്ഥിച്ച് ഒറങ്ങിക്കോ
ബൈ. അതെ
ഓക്കെ